ഹലോ
കിടന്നില്ല
ഇല്ല കൊറച്ച് ജോലി ഇണ്ടായിരുന്നു എന്തക്കെയിണ്ട്
ഓ ഒന്നുംല്ല ഇങ്ങനെ ഇരിക്കവാ
വീട്ടി ജോലിയൊക്കെ കഴിഞ്ഞൊ?
ആ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുവാരുന്നു കുറച്ചു നേരം പിന്നെ ബോറടിച്ചപ്പോ ഇപ്പുറത്തോട്ട് വന്നതാ അപ്പള കോള് വന്നെ
ഉം
ഉം എന്തായിരുന്നു സ്പെഷ്യൽ അവിടെ?
സ്പെഷ്യലായിട്ട് ഇന്നങ്ങനെ ഓ ഒന്നും ഉണ്ടാക്കിയില്ല ഇന്ന് സാമ്പാറാരുന്നു എന്നത്തെ പോലത്തെ സ്പെഷ്യലൊന്നും ഇല്ല അങ്ങനെ
ഉ ആഹാ മീനൊന്നും വാങ്ങിച്ചില്ലേ
ഇന്ന ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ഇന്നലെ ഇന്നലെയും ആ കണ്ടില്ല മീൻ കൊണ്ടവരു നാളെ
ആഹാ
ഉം അപ്പൊ ഇന്ന് പിന്നെ പൊറത്തോട്ടൊന്നും ഈ മഴയൊക്കെ ആയോണ്ട് പിന്നെ പൊറത്തോട്ടൊന്നും ഇറങ്ങില്ല രാവിലെ അങ്ങ് സാമ്പാറങ്ങ് വെ ച്ച്
ആ രാവിലെ വെച്ചതാ അല്ലേ അപ്പം വൈകുന്നേരം വരെ ഇരിക്കുവോ?
ആ രാവിലെ വെച്ച സാമ്പാർ വെച്ച പിന്നെ ആ ഉച്ചക്കത്തേക്ക് കൊടുത്ത് പിന്നെ ഞാൻ ഉച്ചക്കെടുത്തു ഫ്രിഡ്ജില് വെച്ചിട്ടു പിന്നെ രാത്രിയും അത് തന്നെ അങ്ങ് എടുത്തു എനിക്കിച്ചിരി വയ്യായിക ഉണ്ടായിരുന്നു ഇന്നേ അതുകൊണ്ട് പിന്നെ
എന്നാ പറ്റി
ഏ ഡിസ്കിനിച്ചിരി പ്രശ്നുണ്ട് നടുനെ
ആ ഓ ത്തിരി നേരം അപ്പോ ഇരിക്കാൻ പറ്റത്തി
പറ്റത്തില്ല, അങ്ങനെ കൊച്ച് പ്രശ്ന ഇപ്പച്ചിരി കൂടുതല ഒരു ഹോസ് പിറ്റൽ കേസൊക്കെ വന്നപ്പോ പിന്നെ കൂടുതലായി. ബാപ്പാക്ക് പിന്നെ വയ്യാതായി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റൽ ഞാൻ അ ഇപ്പ ഒന്നും ചെയ്യാൻ പറ്റ ത്ത അവസ്ഥയ. പിന്നെ തട്ടി കൂട്ടി എന്തെലൊക്കെ ചെയ്യും.
ആഹ്ആ ഹാ
ഇത് പ്പ എന്നെ കാണിക്കാനാ വേറെന്താ, അവിടെ എങ്ങനാ സ്പെഷ്യൽയിട്ടൊക്കെ ഉണ്ടായി
ആഹ് ആഹ, ചിക്കൻ വാങ്ങിച്ചായിര്ന്നു.
ഉംഹ് ഉ
ചിക്കം പിന്നെ ട്രൈ ചെയ്ത ണ്ടായിരുന്നു ഞായറാഴ്ചയല്ലേ അപ്പം ബെശില് ആഹ് ആഹ്ആ അതുംകൊണ്ട് വാങ്ങിക്കാ പിന്നെ ആഹ്ആ എന്ന് ആശുത്രി കാണിച്ചാരുന്നോ
ആഹ്ആ ഞാന് ആയുർവേദം കാണി വച്ചോണ്ടിര്ന്നതാ,
ആഹ്
മറ്റേ സാം മറ്റേ മനസിനൊന്നും എടുക്കുന്നില്ല, അപ്പൊ ഇതന്ന് കാണിച്ചപ്പം നല്ല കൊറവുണ്ടായിരുന്നു അപ്പം, എന്റെ വാപ്പാക്ക്. ഹാർട്ടിന് ബ്ലോക്ക് പിയായി ആ അപ്പം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അങ്ങനെ കൊറേ ദിസം അങ്ങനെയങ്ങ്, പോയപ്പം സ്റ്റെപ്പല്ലേ അവിടെല്ലെ കേറി ഇറങ്ങി അങ്ങ്, കൂടി ഇതങ്ങ് അ എല്ലാം കഴിഞ്ഞ് വന്നിട്ടും പിന്നും കൊണ്ട് കാണിച്ച് മരന്നൊക്കെ കുടിച്ചിട്ടും അങ്ങോട്ട്ഏറ്റി ക്ക്ന്നില്ല പഴയത് കണക്ക് പിടിക്കുന്നില്ല ഉംഹ്
അതിപ്പം ഇപ്പോഴത്തെ മര് ഇന്നാണെങ്കിലും പയ്ങ്കര പഴയ പോലൊരു ഇതേക്കുന്നില്ല ല്ലേ
ആഹ അതോ അതെന്താന്ന് അറിയാവയ്യ
ആഹ്ആ പണ്ടാണെങ്കി എവ് പണ്ട് ഈ ഇത്രയും ഡോക്ടർമാരോ ആശുപത്രി ഒന്നും ഇല്ലാഞ്ഞ കാലത്ത് നല്ല ചികിത്സ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കി പോലും അത്രയും ഒരു അത് കിട്ടുന്നില്ല
ഉം
ആയുർവേദമാണേലും ഇപ്പൊ ഡോക്ടർമാരെയൊക്കെ വിശ്വസിക്കാനും പറ്റത്തില്ല കഴിഞ്ഞിടക്ക് ഞങ്ങടെ ഇവിട്ന്നൊരു ഡോക്ടറിനെ അറസ്റ്റ് ചെയ്ത് ആ കഞ്ചാവാന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങളിവിടെ ത്തെ താലൂക്കിലെ ആശുപത്രിയിലെ ഡോക്ടർ ആയിരുന്നു നമുക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാലത്താ ജീവിക്കുന്നേ- അത്രയും അതും രോഗികളെയൊക്കെ ചെക്ക് ചെയ്യേണ്ട ആ സമയത്ത് ഇങ്ങനെ ഇതാന്ന് പറയുമ്പോഴത്തേക്കുവെ എന്താ രോഗിക എന്ത്
അതെ
ആഹ്
പിന്നെ വേറെന്തൊക്കെയുണ്ട്-
ഏന്താ ഇങ്ങെനെ ഇരിക്യയാണ് രാവിലെ നമ്മള് കൊറച്ച് പണി പിന്നെ പണി കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുവല്ലോ-
ഉം രാവിലെ രാത്രി അങ്ങനെ- കാപ്പിയാണോ അതോ ചോറ് തന്നെയാണാ?
ആഹ് ചോ ഇവിടെ ചോറില്ലാത്ത പരിപാടിയില്ല ഇവിടെ എന്തോവെച്ചാലും- ചോറ് വേണം- ഇപ്പൊ രാവിലെ നമ്മള് എനി എനിക്കാണേ പ്രത്യേകിച്ച് - ചോറില്ലാ പറ്റത്തില്ല- ശീലിച്ചതുകൊണ്ടേ- രാവിലെയിപ്പംചപ്പാത്തി ഒണ്ടാക്കി എനിക്ക് ചോറ് വേണം ഹ് ഹ് ഹ് നമ്മുടെ വ അത് അറിയാത്ത ഒരു ഇത് വരും. ഫീലിങ്ങാ എന്തെലും കഴിച്ചാ. വേറെ എന്തേലും പലഹാരം കഴിച്ച.
ഒ ഓഹ് അപ്പൊ മറ്റ ചോറൊന്നും ഉണ്ടാക്കി സത്യം പറഞ്ഞാ രാത്രി അങ്ങനെ ജോലി ഇല്ലല്ലേ?
ആഹ് ചോറും കറിയും ഉണ്ട അല്ല ബാക്കി രാവിലെ എനിക്ക് ഇല്ലാതെ ബാക്കിയുള്ളവർക്ക് വേണം ആഹ് പിന്നെ വൈകട്ട് വേരെ കറി ഇരിക്കത്തില്ലല്ലോ. കറി വൈകിട്ടത്തേക്ക് പിന്നെ വൈകിട്ടായിരിക്കും മീൻ കൊണ്ടുവരുന്നത് മീനോ ചിക്കനോ വൈകിട്ടായിരിക്കും ഇന്നിപ്പ ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ടായിരുന്നോണ്ട് വാങ്ങിച്ചതാ.
വേവിച്ച
ജോലിക കഴിഞ്ഞ് വരുമ്പഴായിരിക്കും കൊണ്ടുവരുന്നെ സാധനങ്ങള് പിന്നെ അത് വെച്ച് പണി ആ അങ്ങനെ പിന്നെ അവധി ആയ തോണ്ടിപ്പം വല്ല്യ കൊഴപ്പവില്ലാതിരിക്കുന്നു.
ആഹ്
ഇവിടെ പിന്നെ ഉച്ചക്കേ ഒള്ളൂ. ചോറേ.
ആഹ്
ഞാൻ രാവിലെയും രാത്രിയും എന്തെങ്കിലും ഉണ്ടാക്കും.
ആണോ
ആ പുള്ളാരിക്കും വേണം. അതല്ലാര്ക്കും ഇഷ്ടം അതാ അതങ് ശീലവായി പോയി പണ്ട് ശീലായതോണ്ട് പറ്റത്തില്ല
ആഹ് അതെ നമ്മള് ശീലി അച്ചത് പിന്നെ കൊറച്ച് കഴിയുമ്പോ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായി രിക്കും അതും കൊണ്ട് എല്ലാം കഴിപ്പിച്ചങ്ങ് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളേ നമുക്ക് എന്തായാലും മാറാൻ പറ്റത്തി ത്തില്ലാ. അതും കൊണ്ട് രാത്രി ആഹ് അതുങ്ങടെ വയർ ന ചെറിയ സാധനം കഴിച്ചാലും വയർ നറയുന്ന പോലെ ആക്കണം ഇല്ല പിന്നീ ചോറില്ലാതെ പറ്റത്തില്ലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല്ലേ അപ്പം വേറെ നാട്ടി പോയി പിള്ളേരൊ ഒക്കെ പഠിക്കുയോ അങ്ങനെക്കെ ചെയ്യേണ്ട സമയം വരുമ്പഴേ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് നമ്മുടെ നാ ലല്ലാതിപ്പം ഇപ്പം തമിഴ്നാട്ടി പോലും ടൂറൊക്കെ പോയാ പോലും നമുക്ക് ചോറു തിന്നാൻ ബുദ്ധിമുട്ടല്ലേ കൊഴഞ്ഞരിയ ആഹ് ആഹ് അങ്ങൻത്തെ പ്രശ്നങ്ങളുണ്ട്
ഒണ്ട് പിന്നെ രാവിലെ പലഹാരമായ പിന്നെ രാത്രിയും പലഹായം അത് ചൂടോട് ചുട്ടു കൊടുക്കുമ്പോ രണ്ടെണ്ണം കഴിക്കും ച്ചക്ക് തന്നെ തിന്നാൻ വല്ല്യ പാട ഇവിട പിന്നെ വാപ്പാക്ക് ഷുഗറും ഉണ്ട് അപ്പം പിന്നെ ചോറും അങ്ങനധികം കഴിച്ചൂടാ
ആഹ് ഇവിടെ അമ്മക്കും അങ്ങനാ ഷുഗറൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
അതെ
ഒരട ആഹ് ഒരടക്കാണെ കാല് പഴുത്തിട്ട് ചഷുഗർ കാരണമേ ഷുഗർ കൂടി കഴിയുമ്പോ നമ്മുക്ക് അറിയാം ആഹ് അത് പിന്നെ
ഉമ് ഉമ് ഷുഗർ വന്നാ ഇങ്ങനെരു പ്ര
ആഹ് ഷുഗറോന്നും പെട്ടെന്ന് മാറത്തില്ല
മാറത്തില്ല വന്നാ പിന്നെ അവസാനം വരേം പിന്നെ മരുന്ന് കഴിക്കണം ഇതിന്
അതെ അതെ ഷുഗറിന്റെ മരുന്ന് അങ്ങനെ പ്പം താനേ പറ്റത്തില്ലല്ലോ
അത് പിന്നെ ഇൻസുലിനൊക്കെ എടക്കുക്ക്യാണെങ്കില് പിന്നെ ഇത് അയ്ന്റെ ഡോസ് കൂടിയോ കൊറഞ്ഞോ ഒക്കെ പോയാലും പ്രശ്
ആ അതെ മരുന്നാ മരുന്ന് കഴിക്കുമ്പം തൊട്ടേ വയ്യാതാവും സത്യത്തി
ആഹ സത്യം
ഇതൊക്കെ വരാതിരിക്കുന്നന്നാ നല്ലത്
ഉം
പക്ഷെ പാരമ്പര്യവായിട്ടൊക്കെ വരുവല്ലോ
ആ അതാ അതാ ഒരു പേടി എവിടെ പാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിരുന്ന അപ്പ പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്
അതു അല്ല നമ്മള് മാതം ഒത്തിരി വലിയ കൂടുതും കഴിക്കുന്നതും ഇപ്പം ചായ തന്നെ രണ്ടു നേരം കുടിക്കും അതിമധുരമല്ലേ പിന്നെ കളയന്താന്ന് ക്കീട്ട് എല്ലാത്തിനെയും ബാക്കിയെടുത്ത് കഴിക്കും അങ്ങനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക അതില ഉള്ളതാണില ഇപ്പം കടിച്ചിട്ട് പിള്ളോരുംണ്ട് ഇ നമ്മളെ കഴിക്കുവല്ലോ കളയണ്ടന്ന് വെച്ച് അങ്ങനെ നമ്മളറിയാതെന്നെ ഒത്തിരി കഴിക്കുന്നുണ്ട്
ഉം ഉം അ മ ഒരു മാസം മൂന്നു മാസം കൂടു നമ്മളെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം എങ്ങണം വക്കണ്ടോ
ആഹ് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞ ഒരു ഇതുപോലെ വയ്യാതെ ഒരു ദിവസം വന്ന് പനിയങ്ങാല് വന്നത അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിായിരുന്നു അപ്പം ഞാൻ ഷുഗറുംടെ അങ് ചെക്ക് ചെയ്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നുഞാൻ നന്നിട്ട് മധും കഴിക്കുന്നുകൊണ്ട് നോർമലായിരുന്നു
ആ
ങും പിന്നെ അയ്യോ ഇപ്പ വന്ന കഴിഞ്ഞാത് തീർന്ന് ഷുഗർ വന്ന് ഒണങ്ങി അങ്ങ് പോവും
അതാ വണ്ണം വെയ്ക്കും അതാ രണ്ട് ടൈപ്പ് ഒണ്ടെന്നു പറഞ്ഞു അ
അതെ പിന്നെ നാട്ടുകാരൊക്കെ എന്തോ ഒണ്ടെന്ന് നോക്കീരിക്കുന്ന കുറച്ച് നാട്ടുകാര്വാ ഞങ്ങടിവിടെ അവിടൊക്കെ എങ്ങനൊണ്ട്
ഏതാ
നാട്ടുകാരൊക്കെ ഇവിടെ എന്തോ ഒണ്ടെന്ന് നോക്കീരിക്കുന്ന കൊറച്ച് നാട്ടുകാരൊണ്ട് നിങ്ങളവിടൊക്കെ എങ്ങനൊണ്ട്
ആ കൊഴപ്പോന്നുഇല്ല ഏതായാലും പൂവാം
ങാ അവിടെ സിറ്റി ഒക്കെ ആയതോണ്ട് ചെലപ്പം അതിൻറേതായിട്ടൊള്ള വ്യെത്യാസം കാണും ഇവിടെ ഗ്രാമപ്രദേശായത് കൊണ്ടേ
ആ
ആ ഒരു ഉം തരത്തിലൊള്ള ആൾക്കാരാ
ഉം ഇപ്പം ങാ അപ്പം അവിടൊ ബസ്സ് ബസ്സൊക്കെ ഒണ്ടാ?
ബെസ് ഇവിടുന്ന് കൊറച്ചെറങ്ങിപ്പോണം ഒരു അഞ്ച് മിനിറ്റ്ത്തെ നടപ്പൊണ്ട്
ഒണ്ട് എപ്പഴും കാണ്വോ അതോ വല്ലെപ്പ കോഴിയേ കാണാ തോന്നാ
ബെസോ
ആഹ്
ബെസ്സ് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് ബെസ്സേ ഇല്ല
ഇല്ല ഓ ഓ
നല്ല ഇടയ്ക്കെടയ്ക്ക് എടയ്ക്ക് ഉണ്ട് അഞ്ച് മണി അഞ്ചേ കാലിന്റെ ബസ്സ് കഴിഞ്ഞാ പിന്നെ ഏഴ് മണിക്കേ ഉള്ളൂ ബസ് അങ്ങനെ വൈകിട്ട് ലേക്ക് പിന്നെ ഒരു ഏ ഒരു മണിക്കൂർ എടവിട്ടൊണ്ട്
ഒണ്ടാ ങാ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇല്ലേ വണ്ടി ഒണ്ടെങ്കി പിന്നെ പ്രശ്നംല്ല
അയ്യോ ബുദ്ധിമുട്ടാ എവിടെ ഓട്ടോ വിളി ക്കണേ നൂറ്റമ്പത് രൂപായാ അപ്പം ഞാൻ ഇന്ന് ഒരിടത്ത് പോയി ട്ട് വന്നപ്പോഴത്തേക്കും നൂ റ്റി എൺ എൺപത് രൂപ കൊടുത്താ ഞാൻ വന്നത് ഓട്ടോയ്ക്ക് ആ മെയിൻ സ്റ്റാൻഡീന്ന് ഞങ്ങ ഇങ്ങോട്ട് ആ ഭയങ്കര ബുദ്ധിമുട്ടാ യ്യോ എത്ര രൂപയാ പോണന്നറിയോ പ പത്തു ദിവസം ഇറങ്ങി കഴിഞ്ഞ ആയിരം രൂപ പോയി
ആ അതെ ശരിയടാ ഞാൻ പിന്നെ വിളി
ആഹ് ശരി.